ബീറ്റ്രൂട്ട് കൊടുത്തൊണ്ട്പ്പ കഴിക്കില്ലല്ലോ ഹലോ
ബീട്രൂട്ട് കൊടുത്തോണ്ട് ഹലോ
ആ ഹലോ ആ കേക്കുന്നില്ലേ എന്ത് ടുക്കായിരുന്നു
എന്ത എനിക്ക ടൗൺ വരെ വന്നു താന്
ആ ചായട്ച്ചോ
ചായ കുടിച്ചു, ചായ കുടിച്ചു പിന്നെ എന്താ വിശേഷം അതല്ല ചായ കുടിച്ചില്ല
ഹലോ സോറി സോറി എന്തെടുക്കായിരുന്നു
സിറ്റി വരൊവന്നാ ടൗൺ വന്ന
ആ ചായ കുട്ച്ചോ
ചായ കുടിച്ചില്ലാ ഐസ്ക്രീം കഴിച്ചു
ആ മഴൊക്കെ എങ്ങനെയുണ്ട്
ഇന്നും മഴ പെയ്തില്ല
ആ വെയിലായിരുന്നല്ലേ
വെയിലും ഇല്ല മഴയില്ല ചെറിയ എന്നൊക്കെയ ആയിട്ട് ഇങ്ങനെ നിക്കുന്നു അതെ അതെ അവിടെന്നെണ്ട് വിശേഷൊക്കെ
വേറെന്താ ഫുട്ബോളൊക്കെ കണ്ടോ ഇന്നലെ ഫുട്ബോൾ കണ്ടായിരുന്നോ
എനിക്ക് ഫുട്ബോളിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അനിയച്ചാരെ ഫുട്ബോളിന്റെ ആള് ക്രിക്കറ്റ് ഇല്ല ബൊ കബഡി വോളിബോൾ
ആ വോളിബോളല്ല ഓ നല്ല കളികളാ. പഠിക്കുമ്പോ ഫുട്ബോൾ കബഡി എല്ലാം കളിക്കായിരുന്നു ആ ബാക്കിയുള്ള മുണിയളക്ക
ഓഴ സെമി ഫൈനല അത് മറ്റേ ഇടുല്ലോ അതായത് അല്ല നമ്മുടെ ടൗൺ ഏരിയസ വരുള്ളോ
ഓ ഓ ഓ വേറെ എന്താ വേറെന്ത വിശേ ഇ്ടം ബുക്സ്ക്കെ വായിക്കോ അതോ
ഡ്രൈവിങ് മ്യൂസിക് ബുക്സ് വായിക്കും
മ്യൂസിക് ഇഷ്ടാണോ ആ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടാണ്
അ മ്യൂസിക്ക് കേക്കും പലപ്പോഴെ പാടും ഡബ്സി ന്ക്ക് ഭയങ്കര ഇഷ്ടാണ് കേക്കാൻ വയങ്കര ഇഷ്ടാണ്
ആ ഉ കേക്കാൻ എനിക്ക് ഇഷ്ടാണ് ഇപ്പഴീത് ന്ത്യയിലൊക്കെ പ്രീമിയം ക്കെഎട്ത്തിട്ട് എപ്പളും ഇപ്പം ഡ്രൈവെയണെങ്കിലും
ആ ഞാനും അതേ ഏടെലും പോവാണെങ്കിലും എപ്പഴും ഹെഡ് സെറ്റെല്ലാം കൊണ്ട് പാട്ടെല്ലാം കേട്ടിട്ടാ പോവ്ള്ളൂ
ആ എന്റേല് എപ്പളും ഹെഡ്സെറ്റ് കാണാ
ആഹ്.. എനിയ്ക്ക് ഭയങ്കര ഇഷ്ട മ്യൂസിക്.. ഞാൻ പാട്ട് വെച്ച് പ്പെ എവിട്ന്നോ ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കി ഞാൻ പാ പാട്ടൊക്കെ പറിമ്പോ എല്ലാരും ചോയ്ക്യും നീയെന്തിനാ പാട് റ്റ് വെക്ക്ന്ന വർത്താനം പർഞ് പോയാ പോരെ... എന്തങ്കിലും പാട്ട് കേട്ടോണ്ട് പോകനെനിക്ക് വയങ്കരഷ്ടാണ് വീട്ടിലെത് വീട്ടിൽ വെർതിരിക്കുമ്പളാണെലും എന്തേലും ചെയ്യുമ്പളൊക്കെ ആണെങ്കിലും ഞാനെപ്പഴും പാട്ട് വെക്കും
വീട്ട്ല്ല് എല്ലാർക്കും പാട്ട് ഭയങ്കര ഇഷ്ടാണ് വീട്ട് ന് നെ ന ഇത് എല്ലാർക്കും തന്നെ ഓരോ പേഴ്സണൽ ബ്ലൂടൂത്ത് സ്പീക്കറും
അ ഓ ആ ഓ അപ്പ കൊഴപ്പല്ല എല്ലാരും ഭയങ്കര ഒരേ വൈബായോണ്ട്
ആ മടുപ്പില്ല എല്ലാർക്കും എപ്പളും പാട്ട് വേണം വണ്ടിയിലാണെങ്കിലും ഒരു വണ്ടി എട്ത്താ ഒരു മ്യൂസിക് സിസ്റ്റം ന്നല്ല വെര്ആ എന്നുള്ളതാണ് പാ പാസ്സ് വേണോ എല്ലാർക്കും
ആ എല്ലാർക്കും പാട്ടൊന്നും ഇഷ്ടല്ല ചെലോർക്ക് കേക്കാനൊക്കെഷ്ടാണ് ന്നാലും ചെല സമയൊക്കെ വെരുമ്പോ പാട്ടൊക്കെ എങ്ങനോ വെര്ആ
പോയ്ക്ക വീട്ടി രാവിലെ എണീക്കുന്നുന്നത് ഒപ്പ പാട്ടിട്ടിരിക്കും പിന്നെ വൈകിട്ട് വന്ന് കെട്-
ആ
ഇങ്ങനെ വീട്ടത്തെ പരിപടി
ആ
വൈകീട്ടതെക്കെല്ലാം കുക്കെയ്തൊ
കുക്കിങ് ചോറ് വെച്ചു.. ഇനി.. കറിയെന്തേലും ആക്കണം കറിയന്തേലും വെക്കണം ന്നോർത്തോണ്ടിരിക്ക്ണ്.. ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ച്ട്ടുണ്ട് ചാറ് എന്തേലും വെക്കണം മീനൊക്കെ വയങ്കര പൈസെല്ലേ കൊ ക്ലോറിൻ നിരോധനൊക്കെ ആയോണ്ട് മീനൊന്നും ഇല്ലല്ലോ പ്പ അങ്ങനെ
അ ഇനി പ്പം മറ്റേ ആ ബീഫ് കിട്ടാതാവും കൂടെ ചെയ്യും പ്പോ കോഴിക്കും മീൻ പിന്നേം വെല കൂടും
ആ ഇന്നലെ അവടെ ബീഫ് മേടിച്ചിട്ട്ണ്ടായി
മ് ബീഫ് ഇപ്പൊ ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ കേറി വര്ന്നല്ലേ.. ഇപ്പം ഓ ള്ള സ്റ്റോകൊക്കെണ് അവര് പോവുന്നെ
ആ അവിടെ എങ്ങനെ മീൻന് ക്ഷാമംഉണ്ടോ അതോ മീന് എപ്പഴും ണ്ടോ
ഇപ്പൊ ഉണ്ട് ഇപ്പം എനിക്കോന്ന് ബീഫ് ല്ലാതായ് കമ്പും ഈ ചിക്കനും എല്ലാം റെയ്റ്റ് കൂടുന്ന് ന്നാളുംകൂട്ടീട്ട്
ആ നോൺവെജാണോ കൂടുതലിഷ്ടം
ആ നോൺവെജാണ് കൂടുതൽ ഇഷ്ടം വെജ്ജ് ഐറ്റംസ് ക്ഷ എനിക്ക് പച്ചക്ക് കഴിക്കാനുള്ള ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ പച്ചക്ക് കഴിക്കാന് ഇഷ്ടൊള്ളൂ കറി വെച്ചാ അവര്ക്ക് ഇഷ്ടല്ല
ആ അതിനു താല്പര്യല്ല എന്തായ്രുന്ന് ഇഷ്ടപ്പെട്ട ഫുഡ്ഡ്
ബിരിയാണി
ബിരിയാണി ഓ ബിരിയാണി ഭയങ്കര ഓയിലിഅല്ലെ ഇൻക്ക് മന്തി കൊള്ളാം
ട്ടിജ
എനിക്ക് മന്തിയാണ് എന്റെ ഫേവറെറ്റ് ഫുഡ് മന്തിയാണ് നല്ലത് ബിരിയാണി ശരീരത്തിന് നല്ലതല്ല ഭയങ്കര ഓയിലിയോക്കെ ആയതൊണ്ട് അൻഹെൽത്തി ഫുഡാണ് ബിരിയാണി
നമ്മള ഇപ്പളും വെയിറ്റ് ചെയ്‌തിരിക്ക ഞാനൊക്കെ എന്റെ ഫേവററ്റന്ന പറഞ്ഞിട്ട്
ആ വെജിറ്റേറിയൻ എന്താ ഇഷ്ടല്ലാത്തെ കാരണം
അതിന്റെ ടെസ്റ്റ് ടെസ്റ്റ് എനിക്കങ്ങോട്ട്
ആ
കഴിക്കുംഎല്ലാം തന്നെ കഴിക്കും പക്ഷെ എനിക്ക് അഴിനോട് ഇഷ്ടമായിട്ടൊന്നുല്ല ബോഡിക്കാവശ്യമാണല്ലോ
ഉം ഓക്കെ ലാസ്റ്റ് ഏതാ മൂവി കണ്ടെ
ദൃശ്യം
ആഹ് ദൃശ്യം ഒരു അടി സിനിമ ഇറങ്ങിട്ടുണ്ടായില്ലേ ഇപ്രാവശ്യം
ബ്ലാസ്റ്റ്
ആ ബ്ലാസ്റ്റ് അത് കണ്ടില്ല
ഞാൻ പോകണന്ന് പറഞ്ഞൊണ്ടി ഇരിക്കുന്നു
ആ നമ്മൾ ഇവിടെ പോണന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചെലപ്പോ പോ ഇന്നലെയാണ് എപ്പോഴേലും പോവും ചേട്ടൻ കണ്ടായിരുന്നു വല്യ കൊഴപ്പൊന്നും ഇല്ലന്ന് പറഞ്ഞു ഫുള്ളും അടി സിനമയതുകൊണ്ട് ഒരു താല്പര്യല്ല പിന്നെ കോമഡിക്കെള്ള സിനിമയാണ് കുറച്ചും കൂടി ഇഷ്ടം അതില് കാര്യങ്ങളൊക്കെ ള്ള സിനിമ
പ്പം വസ് ഞ കുറച്ചു ദിവസം പറമ്പിത്തെ പരിപാടിയൊക്കെ ആഴിട്ടിരിക്കയിരുന്നു
ആ ദൃശ്യം എങ്ങനെണ്ടായിരുന്നു ഇഷ്ടായോ ഓ ഇഷ്ടപ്പെ ട്ടായിരിക്കുല്ലേ ഇ ഫോർത്ത് പാർട്ട്ണ്ടോ ഇല്ലയോ എന്താ തോന്നുന്ന
ഇവമാര് തേടു പാർട്ട് ഉണ്ടായി ചിന്ദിക്കുന്നവര്
ആഹ
ഫസ്റ്റ് പാർട്ടും സെക്കന്റ്‌ പാർട്ടും കയിഞ്ഞു തെർഡ് പാർട്ട്‌ വേണമല്ലോ കഥ ഉണ്ടാക്കി പിന്നെ കുറെയിട്ട് നമുക്ക് ക്രഡിറ്റ് ചെയ്യാൻ
ആ തേർഡ് പാർട്ട് പക്ഷെ കൊഴപ്പല്ല എനി ഇഷ്ടായി നല്ല ഇത്ണ്ടായിരുന്നു ച്ച എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇഞ് എന്തു
ക്രഡിറ്റബിൾ ആണ് കാര്യ
ആഹ
ഏത് ജോർജ്കുട്ടിയെ പിടികൊടുത്തിട്ടില്ലെന്നും അതല്ലെ ഇത്തരം പ്രതി
ആഹ
അതുകൊണ്ടായിരിക്കും ചെലപ്പോഇഷ്ടപെടാഞ് ബ്രദർന് ഇഷ്ടപ്പെട്ടു
ആഹ് എല്ലാർക്കും ആ സിനിമ അങ്ങനെ ഇഷ്ടപ്പെടണൊന്നും ഉണ്ടാവില്ല വാഴാറ്റു നല്ല സിനിമയായിരുന്നു വാഴ റ്റു ഏറ്റവും നല്ല സിനിമയായിരുന്നു അടുത്തിറങ്ങിയല് എല്ലാം കൊണ്ട് ഉള്ളുള്ള ഒരു സിനിമയായിരുന്നു
അതെ അതെ
അതുഷ്ട ആഹ ആണുങ്ങൾക്ക് ഭയങ്കരയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത്
ആഹ
പൊതുവെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണല്ലോ കുറച്ചാണെങ്ക നാിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് കളിച് ചടന്ന് പിന്നെ കുറചാൾ കഴുമ്പോ കുടുംബ ഒക്കെ ആവുമ്പോ പുറത്തേ പണിയെടുക്ക കുടുംബം നോക്കാ പിന്നെ കടം ബാധ്യതകള് അങ്ങനെ അങ്ങനൊക്കാണല്ലോ പതുവെല്ലാവരുടെ ലൈഫും
ഹലോ ഹലോ ഹലോ
ഹലോ
കേക്കുന്നില്ലേ
പ്പോ കേൾകാവൊ
ആഹ്പ്പൊക്കെക ഹലോ അവടേ റേഞ്ച് കൊറവാണോ അതോ ആഹ മ്മ് അവ്ടെ റേഞ്ച് കൊറവാതൊന്നുന്നു കേക്ന്നില്ല
പിന്നെ ഇനി കറിക്കെ വെക്കണം ന്തായാലും
എന്നക്കറിയാക്കുന്നെ
ല്ല അവിടെന്ന കറി വെക്കുന്നെ
പിന്നെന്തേലും കറി ആക്കണം അവിടെ കുക്കിങ്ങോക്കെ കഴിഞ്ഞോ?
ആരൊക്കെള്ളെ വീട്ടി
ആ എന്തായിരിക്കും ഇന്ന് രാത്രി ഇണ്ടാവാ?
നോ ഐഡിയ
ന്നാലും
ഉം ഹ് അറിയില്ല
ഹ്മ്മ്
മൂഡ് പോലിരിക്കും അമ്മേടെ
ആഹ
ങ്ങടെ ഹുസ്ബൻഡ് എന്തേയ്യുന്നുവർകെയാണോ ആ വീട്ടീ ചപ്പാത്തിയായിരിക്കുംവീട്ടീ ചോ ചോറിനോടാർക്കും ങ്ങനെ രു താല്പര്യ
ആഹ വ്ടെ ചേട്ടന് ചോർനോട് താല്പര്യല്ല ചേടൻ ജിമ്മിലൊക്കെ പ്പോയി മസ്സിലൊക്കെ ഇടാക്കുന്നുണ്ട് ഡെയ് ഡെയ്റ്റ ചോറങ്ങനെ കഴിക്കൂല
യാർക്കൊന്നും ചോർനോടൊങ്ങന്നൊരു താല്പര്യല്ല
ഉം ചെല സമയത്ത് ചോറിനോട് താല്പര്യറക്കുണ്ടാർന്നില്ല പ്പൊ കൊയപ്പല്ല ചോറ് കഴിക്കും
വെയ്ട്ട് താല്പര്യല്ല
ഉം അമ്മയൊക്കെ അടക്കളേലായിരിക്കുവല്ലേ അച്ഛനൊക്കെ?
പാറമ്പി പോയിപ്പാ വന്ന് കാണും
വന്നൂലേ ഉം
ഉം.. ദേ സമയായേ ഞാൻ വ വെച്ചോട്ടെ ഞാ വീട്ടി ചെന്നിട്ട് ഞാൻ മെസ്സേജിടാം. ഫ്രീയാണെ വിള്ക്കോ?